ഹലോ
ഹലോ
ആഹ് എന്താ വർത്താനം
ആ നല്ല വർത്താനം
ആ എന്താ പരിവാടി വെറുതിരിക്കാണോ
ഉം വെറുതെരിക്കയ
ആ ഞാൻഓർത്തിരിക്കയാണ് ഇപ്പ പ്രതേകിച്ച് പരിപാടി കുടികളൊന്നുല്ല
മഴയൊണ്ടോ
മഴ കുറവാണ് ഇന്നല രാത്രിക്കെ വളരെ നല്ല മഴായിരുന്നു
ഉം
എന്താ അവ്ടെണ്ടോ
ഇ ഇവിടെ രാത്രി നല്ലോണം പെയ്തിണ്ടായിന്നു
ആഹ് എന്നിട്ട് വേറെ എന്തൊക്കെയാ ഫുഡ് കഴിച്ച ഭക്ഷണം കഴിച്ചോ
ഫുഡേച്ചോ
ഉം ഞാനിങ്ങെ വെറുെരുന്നപ്പോളേ നമ്മളെ ഗാന്ധിജിണെ ഒക്കെ പറ്റി ഇങ്ങനെ ആലോചിക്കുവായിരുന്നു
ഉം ഉം സ്വാതന്ത്ര്യം കിട്ടിയ എത്ര കൊല്ലായി
സ്വാതന്ത്ര്യം കിട്ടിട്ട് ഇപ്പ എത്ര വർഷം എഴുപത്തി ഒമ്പത് എഴുവത്താറിലെ കറക്റ്റ് അറിയില്ല ശരിക്കും എനിക്കറില്ല എഴുപത്തി എത്രയാണ് എഴുപത്തെയോ
ഉം
ഉം ഏതാലും അത് അത് പോട്ടെ ഞാനിങ്ങനെ മഹാത്മാഗാന്ധിയന്റെ പറ്റിങ്ങനെ ആലോയ്ച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ എനക്ക്ങ്ങനെ ഓർമ്മന്നേയ് ഒപ്പരാ ജീവിതത്തിൽണ്ടായിട്ടില്ല ഒരുപാട് നമ്മക്ക് നമ്മുക്കൊക്കെ ഇഞ്ഞ് ഞമക്ക് പ്രചോദനവുന്ന ഒരുപാട് കഥകളുണ്ട് മൂപ്പരെ ജീവിതത്തിൽ
ഉം
നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവാണ് നമ്മള് ആരും ചെയ്യാത്ത അത്രത്തോളം ഗുണങ്ങളും മൂപ്പരിലുണ്ട്
പിന്നെന്താ
ഉം
ഗാന്ധിജി ഗാന്ധിജി പിന്നെ സമര സേനാനികളും എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ നമുക്ക് സോതത്ര്യം വങ്ങി തന്ന ട്ടിഷേർയ്യുന്നു പിന്നെ അവരത്രമാത്രം ത്യാഗവും അതുപോലെ തന്നെ വേറെയൊക്കെ സഹിച്ചുണ്ടാകും
അതെ അതെ സത്യം ബ്രിട്ടീഷുകാര അന്ന് കാട്ടി ചെയ്തു കൂട്ടിയ ഏഹ് അക്രമങ്ങള് ചെറുതൊന്നല്ല അതിനൊക്കെ പ്രതിരോധിച്ച് പ്രതിരോധിക്കാറഞ്ഞ്ങ്ങാണ്ട് ആയുധം കൊണ്ടല്ല ഗാന്ധിജി പ്രതിരോധിച്ചത് ഗാന്ധിജിയുടെ ഏറ്റവും അതെ ഏറ്റവും വലിയ ആയുധാണ് അഹിംസ മൂപ്പരതിനെ ഏഹ് ഗാന്ധിജയതിനെപ്പറ്റി പറയുന്നത് കേട്ടാൽ തന്നെ നമ്മള് അത്ഭുതപ്പെട്ടു പോകും ഒര അഹിംസയെപ്പറ്റി പറയ്ന്നത് അഹിംസ എന്നത് എന്താ സത്യവാന്മാരുടെ ആയുധമാണെന്ന് പറ്ഞ്ഞെ അതുപോലെ ശക് ശക്തിയുള്ളവരുടെ ആയുധാണ് അഹിംസാന്ന് പറ്ഞ്ഞെ
ഗാന്ധിജി ഏതൊരു വലിയ കുടുംബത്തിൽ നിന്നുള്ളതാണ് പിന്നെ ഇവിടുത്തെ ക്ക് സ്വാതന്ത്ര്യം വാങ്ങി തരാൻ വേണ്ടീട്ട് ഒപ്പം നിന്നാളാണ്
അതെ അതെ പിന്നെ ഗാന്ധിജി ഈ അഹിംസയെ പറ്റി പറയുന്നുണ്ടേ അഹ് ഈ അഹിംസ ഭീരുക്കൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല അതുപോലെ ഈ ഇത് ശക്തവന്മാരുടെയും സത്യവസന്ധവന്മാരുടെയും ഒക്കെ ആയതാണെന്ന്ങ്ങനെ അദ്ദേഹം അഹിംസയെ പറ്റി പറയ്ന്നുണ്ട് അദ്ദേഹം നടത്തിയ ഏഹ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ നടത്തിയ സമരങ്ങള് മറ്റ് സത്യാഗ്രഹങ്ങളൊക്കെ നം നോക്കിയമ്മക്ക് മനസ്സിലാവും അദ്ധേഹം ക്ക് ഗാന്ധിജി സ്വീകരിച്ച നയം എന്നുള്ളത് അഹിംസെയാണ് ഏറ്റവും വലിയ നയം അതുകൊണ്ട് തന്നെ അയിന് ആഹ് സമരങ്ങളില് സത്യാഗ്രഹത്തില് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സ്വഭാവഗുണായ അഹിംസമ്മക്ക് കാണിച്ചു തെരാണ് അങ്ങനെയാവണം ശരിക് അഹിംസയാകണം നമ്മളൊക്കെ മുറുകെ പിടിക്കേണ്ടത് നമ്മടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം അയിനാണ് ഗാന്ധിജി അതൊക്കെ നമുക്ക് കാണിച്ചു തന്നത്
ഓ ഗാന്ധിജിയൊരുപാട് സത്യാഗ്രഹങ്ങള് ചെയ്ത്ണ്ട്
അതെ
ഒരുപാട് മർധനങ്ങൾ ഏറ്റുവാങ്ങീണ്ട് അതുപോലെ നമ്മുടെ ജവഹർ ആഹ് ഗാന്ധിജിയും കൂടള്ളാൾക്കാരൊക്കെ ഒരുപാട് ജയിലിലൊക്കെ കെട്ന്ന്ണ്ട് അയിനെ കുറിച്ചെന്താണ്?
അതേ ഒലെ എന്താ ബ്രിട്ടീഷുകാരുടെ കയ്യിൽനിന്ന് നമ്മക്ക് സ്വതന്ത്ര്യം സ്വാതന്ത്ര്യം നേടി തിന്റെ ന്തേ ഭാഗായിട്ട് ഓല് ത്യാഗങ്ങൾ സഹിച്ചു ഒരുപാട് ജയിലില് കെടക്കേണ്ടി വന്ന്ട്ട്ണ്ട് ഒരുപാട് മറ്റ് പീഡനങ്ങള് അനു അനുഭവപ്പെട്ടിട്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മുക്ക് വേണ്ടി ഓല് രാത്രീം പകലും ഇല്ലാതെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്
ആ ആ ഇതുപോലെ അവിടൊരു സി ദ്ധണ്ടാക്കിയത് ഗാന്ധിജിയാണല്ലോ
അതെ അതെ
ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
കോൺഗ്രസ് പറ്ഞ്ഞൊരു പാർട്ടിണ്ടാക്കിയത്
ആഹ്
പിന്നെ ഗാന്ധിജിയുടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ടേ ഒര് ഒരു ഏഹ് അമ്മയും കുട്ടിയും ഗാന്ധിജീന്റട്ത്തേക്ക് വെരേനി അപ്പോ അമ്മ പറയും ഇങ്ങളൊന്ന് ഉപദേശിക്കണം ഗാന്ധിജിയെ ഈ ഈ കുട്ടി എന്താണ് ഒരുപാട് പ മധുരം കഴിക്കുന്നുണ്ട് മ ദുരം ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ ഇത് കഴിച്ചാലങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങള് വരൂലേന്ന് കാന്ധിജിയോട് ആ അമ്മ പറീന്ന്ണ്ട് അപ്പൊ അമ്മ ഗാന്ധിജിയോട് അമ്മ പറയും നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരൂയന്ന് പറയും അപ്പോ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പോ ഗാന്ധിജി പറയും ഹി മകനോട് മകനെ നീ പഞ്ചാസാര കൂടുതല് കഴിക്ക്ന്ന്ണ്ടല്ലോ അങ്ങനെ കഴിക്കാം പാടില്ല അത് ആരോഗ്യത്തിന് അപകടനാണ് എന്ന് പറയും അപ്പോ ഈ അമ്മ ചോയ്ക്കും നിങ്ങൾക്ക് ഇത് അന്ന് ഏ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ പോരായി എന്തിനഞാൻ രണ്ടാഴ്ച കഴിഞ്ഞഞ് ശേഷം വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജിയറിം ഞാനീ രണ്ടാഴ്ച വരെ ഞാൻപ ഈ മധുരം കഴിച്ചിരുന്നു ഞാൻ ചെയ്യ്ന്ന പ്രവൃത്തി എങ്ങനെയാണ് മറ്റുള്ളവരോട് ഉപദേശിക്കാന് ഞാനർഹനല്ലല്ലോ ആദ്യം ഞാനെന്റെ സ്വഭാവത്തെ മാറ്റട്ടെ എന്നിട്ടാണ് ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുള്ളൂ എന്നാണ് പറ ഏഹ് എത്രത്തോളം സ സത്യസന്ധമായ സ്വഭാവത്തിൻറ്റെ ഗുണങ്ങളണ് ഗാന്ധിജിയുടെൊക്കെ സ്വഭാവത്തിന്ന് നമുക്ക് മനസ്സിലാക്കണം അഅദ്ദേഹം പറയുന്നത്
അജിന്റെ ഒരു കവളിൽ അടിച്ച അപ്പുറത്തെ കവളിൽ കൂടി അടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്
ക്കുമായിരുന്നു ന്നാ അതെ എത്രത്തോളം സത്യസന്ധനായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവാണ് നമ്മ നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവ്ന്ന് പറയുമ്പോ തന്നെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു വ്യക്തിയാണ്
പിന്നെ അവര് ബ്രിട്ടീഷുകാര് ആൾക്കര് കൊന്നിട്ടുണ്ട് അനുണ്ട്
അദെ
ഓഹ്
പിന്നെ അതുപോലെ ഒരുപാട് കഥകള് ഞൻ കേട്ട്ട്ട്ണ്ട് തായത് ട്രെയിൻ‌ലിങ്ങനെ പോകുമ്പളേ ട്രെയിന്‌ലിങ്ങന സഞ്ചരിക്കുന്ന സമയത്തീവണ്ടീല് സഞ്ചരിക്കുന്ന സമയത്ത്
ഊം
തീവണ്ടീൽ സഞ്ചരിക്കുന്ന സമയത്തെന്തായി മുപ്പര ഒര് ചെരുപ്പ് ചാടി അപ്പൊ മൂപ്പര് ഇങ്ങനെ ആലോയ്‌ചോക്കി ഞ്ഞിപ്പോ എനിക്കാ ചെരിപ്പൊരിക്കലു എടുക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാ ആ ചെരുപ്പ് ചാടി തീവണ്ടിനല്ലെ നല്ല ചാടിയെ അപ്പൊ പ്പരെന്ത് കാട്ടി മറ്റേ ചെരുപ്പും കൂടി അവടട്ടു കാരണം ന്താച്ചാല് ആ ചെരുപ്പ് കിട്ടുന്ന ഒരു ചെരുപ്പ് കിട്ടിയാൽ ആർക്കും ഉപകാരപ്പെടില്ല അപ്പ അത് കിട്ടുന്നവന് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി അതിയെ രണ്ട് ചെരുപ്പു അവിടട്ട് അഅ് രണ്ട് ചെരുപ്പു അവടെ പിടുകയാണ് ചെയ്ത് അത്രത്തോളം സ്വഭാവത്തിൻ്റെ ഗുണമുള്ളവര് നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രപിതാവാണ് മഹാത്മാ ഗാന്ധിജ്
ഊം. അ ത്രയ് സത്യസന്തായിരുന്നു അവള്ടെ പ്രവൃത്തികളും തൊക്കെ അതുകൊണ്ടണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പിന്ന ഗാന്ധിജിന്റെ ഒപ്പം തന്നെ അ അതിനൊക്കെ ഒപ്പം കൂട്ടുന്ന മുമ്പില ഉണ്ടായിരുന്ന ആളാണ് സുഭാഷ്ചന്ദ്ര ബോസ്
അതെയതെ
ആള് മിലിട്രി പവറ് പ ആൾബലൊക്കെ കൂട്ടീട്ട് സമരത്തിനൊക്കെ മുൻകൈ എടുത്ത് ഗാന്ധിജിന്റെ ഓടെ തന്നെ ഉണ്ടായിരുന്നു ഉപ്പുസത്യാഗ്രഹത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലെ ഉപ്പ് സത്യാഗ്രം
എനി ഏഹ്
ഉപ്പു സത്യാഗ്രഹണം
ആ ഉപ്പ് സത്യാഗ്രഹം മൂപ്പരെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊര് സത്യാഗ്രഹണെന്നാ ഞാൻ പറയുള്ളൂ കാരണം അതായത് ഏഹ് അക്രം ബ്രിട്ടീഷ്കാരെ ആക്രമിക്കുകയോ മറ്റോ ഒന്നും അല്ല ചെയ്തത് അതിലൂടെ അതിലൂടെ ജ് ചെറിയൊരു എന്താക്കി സത് പോയി ഉപ്പ് നിർമ്മിച്ച്ങ്ങാണ്ട് ക്യോ ഒരു പ്രതിഷേധം നടത്തി അതിലൂടെ അത് വലിയ വിജയായി. എങ്ങനെ ഏത് ഗാന്ധിജിയുടെ സമരങ്ങളും മറ്റു സത്യാഗ്രഹങ്ങളും നോക്കിയാ നമക്ക് മനസ്സിലാകും ഒരിക്കലും അതിലൊന്നും അക്രമിക്കപ്പെട്ട ഒരു സ്വഭാവം ഗാന്ധിജിക്ക് ണ്ടായിട്ടില്ല
ഉം ഗാന്ധിജി അവരുടെ കൂടള്ള ആൾക്കാരും ബ്രിട്ടീഷുകാര് മർദ്ദിക്കുമ്പോ അവരുടെ തിരിച്ചു മർധിക്കല്ലേ ചെയ്ത് അവരെന്താ ചെയ്ത്ച്ചാ ഒരാളുടെ തലക്കടിക്കുമ്പോ മറ്റേ ആളതുംങ്ങനെ ട്ട്താ എന്റെ തലയിത എന്റെ തലക്കും കൂടെ അടിക്ക് പറഞ്ഞിട്ട് തല കാണിച്ചു കൊ ക്ലോ അവർക്ക് അതിനെ കുറിച്ച് യാതൊരു പേടിയില്ല.
ഉം അതെ അതെ നമ്മ ഓലെ ഓലീങ്ങാ ഓലെ ശരീരത്തേക്കാൾ പ്രാധാന്യം മറ്റുള്ളവരുടെ ശരീരത്തിന് നൽകിയിരുന്നുന്നാണ്
ഉം
പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കഥ കേട്ടിട്ടുണ്ട് എങ്ങെനേന്നച്ചാല് ആഹ് കഥ ആഹ് ഗാന്ധിജിയെന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് ആഹ് തെറ്റ് ചെയ്യുന്ന സമയത്ത് ഗാന്ധിജി ആകാ അതൊരു കത്തിൽ എഴുതിങ്ങാണ്ട് തന്റെ പിതാവിന് അയക്കുന്നുണ്ട്. അപ്പോ ഗാന്ധിജി കരുതി തന്റെ പിതാവ് ശിക്ഷിക്കുമെന്ന് എന്നാല് ഗാന്ധിജിയെ ആഹ് പിതാവ് ഒന്നു പോലും ഒന്നും ഒന്നും ചെയ്തില്ല ശിക്ഷിക്ക ഒന്നും ചെയ്തില്ല. അപ്പൊ ഗാന്ധിജിക്ക് മനസ്സിലാകും ന്താ വെച്ചാല് സത്യമാണ് എല്ലായിടത്തും ഏത് സമയത്തും സത്യത്തെ മുറുകെ പിടിക്കണം ഏഹ് എന്ത് കാര്യത്തിലും സത്യത്തെ മുറുകെ പിടിക്കണമെന്നങ്ങാണ്ടാണ് അദ്ദേഹം പറയുന്നുണ്ട്.
ഉം
പിന്നെ അദ്ദേഹത്തിന്റെറെ ഒരു പുസ്തകം ഉണ്ടല്ലോ എന്റെ സത്യന്വേഷണ ക ഏഹ് പരീക്ഷണങ്ങൾ എന്ന് റഞ്ഞ ഗാന്ധിജിയുടെ ഒരു പുസ്തകംണ്ട് വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ആഹ് പുസ്തകത്തില് നമ്മൾ വായിക്കുമ്പോ ഒരുപാട് ഗാന്ധിജിയുടെ ഏഹ് കാര്യങ്ങള് നമുക്ക് മനസ്സിലാകും. അപ്പോ
ഗാന്ധിജി ഒരു ഒറ്റമുണ്ടും ചെരുപ്പും ഒരു വടിയും അത് മാത്രം എടുത്തിട്ടന്നേണ് ഇങ്ങന ഇത്രയും വലിയ സമരങ്ങളൊക്കെ ചെയ്ത് ആയിര ക്കണക്കിന് കിലോമീറ്ററുകള് നടന്ന്ട്ടാണല്ലോ ഓരോരോ സമരങ്ങളൊക്കെ ചെയ്തത് നൂറുകണക്കിന് കിലോമീ റ്റർ നടന്നിട്ടെ
അതെ അദ്ദേഹത്തിന്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോ ശരിക്കും ഞമ്മക്ക് പ്രചോദനം പ്രചോദനം ഉം ഉം അത്രത്തോളം പ്രചോ ഉം അതെ രാജസ്നേഹത്തിന് രാജ ജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയ ഏഹ് കയ്പ്പുള്ള അനുഭവങ്ങൾ അതൊക്കെ നമ്മുക്ക് വേണ്ടിയാണ് ചെയ്യുന്നെന്ന് ആലോയിക്കുമ്പോ നമ്മക്കൊരു പ്രചോദനാണ്. നമ്മൾ നമ്മളപ്പോ ഏഹ് അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് വേണ്ട എന്ത് കാര്യത്തിനുംമൂപ്പ് പോമ്പില് ഏഹ് അദ്ദേഹം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനേം ഇപ്പോ ഈ കാലത്ത് ജീവിക്കാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യ ഈ കാലത്ത് സ്വാതന്ത്ര് ത്തിന് വേണ്ടി അദ്ദേഹാണ് ചെയ്തത് ഇല്ലെങ്കിൽ ഇപ്പളും ഞമ്മള് ബ്രിട്ടീഷുകാരുടെ കീഴായിരിക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഒരാളാണ് ഗാന്ധിജി എന്ന് ഏതായലും അതിനെ പറ്റിഒക്കെ പറയുമ്പോയ് ഒരുപാട് പറയാനുണ്ട് ഗാന്ധിജിയെ നമ്മള് ശെരിക്കും ഏ.. എന്നും ആലോചിക്കണം. അദ്ദേഹത്തി്ൻ്റെ ജീ കഥ നമുക്കൊരു പ്രചോദനമാണം അതായാലും ഇത് നമുക്ക് ഏതായാലും നമുക്ക് നേരി ട്ട് കാണുമ്പോ സംസാരിക്ക
ആ
ഇന്നാല് ശരി ന്നാ